ഹലോ
കേക്കാവോ
ആ കേക്കിണ്ട്
ഓക്കേ
ആ
വിശേഷൊക്കെ? എന്തോ
ഹലോ
എന്നാ ഒണ്ട് വിശേഷ്
നല്ല വിശേഷം സുഖാണ് എന്താ വർ
പിന്നെ എനിക്ക് സുഖം മഴയെ നല്ല മഴയാണ് മഞ്ഞാണ്
ആഹ് നല്ല മഴയാണ്
മഴയും മഞ്ഞും കാറ്റും
ആഹ്
എന്താ പിന്നെ മക്കളൊക്കെല്ലേ?
ഒന്നുവില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പഴ്‌ത്തേന് രണ്ടു മൂന്നു മാസായതേ ഒള്ളൂ
ആ ശെരി
അവടെ മക്കളൊക്കെന്നയ്യുന്നു
മക്കള് പഠിക്കാണ് ഒക്കെ സ്കൂളില് പോയി അപ്പൊ ങ്ങനെ നോ ഫോണെട്ത്ത് ഹസ്ബൻഡ വീടെ ന പിന്നെ നാട്ടിലെന്നെണ് അടെ പഠിപ്പിക്കണ്
പറണോ
ആ അറബി കോളേജ് പഠിപ്പിക്ക
ഓ ശെരി
ഉം
തറപ്പണിക്കെ കഴിഞ്ഞോ
ആഹ കൊ കയ്ഞ്ഞ് അങ്ങനെ നിൽക്കാണ്ന്ന് ഇങ്ങളെന്താ ചെ ചായുടി കഴിച്ചോ
കഴിച്ച് കഴിച്ച് ഈ വി ഇ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്
ആ എന്താ കഴിച്ചേ
രാവിലെ കപ്പിം ആ
ഏ
ഓടൊ
ഇവിടെ വെള്ളപ്പ ണ്ടാക്കി ചട്ടിനിവെള്ളപ്പോം ഉം
ആ ഞങ്ങളിവിടെ അതിന് പാലപ്പം
ആ ആ ഉം
പിള്ളേര കുഞ്ഞു പിള്ളോരാണോ ഓ
ആഹ കുഞ്ഞ് ഒരാള് ഒന്നില് ഒരാള് അഞ്ചില് പിന്നെ ഒരാള് ഒമ്പൈയില്
ആ മൂന്ന് പേരാണ്
മൂന്ന് പേരാ
അ ആ ആ ചേചി വേറെന്നേലും പരിവാടി ക്കേനും പോകുന്നുണ്ടോ അതോ ഹൗസ് വൈഫാണോ
ഇല്ല ഇവിടെ ഹൗസ് വൈഫായിട്ട് ങ്ങനെ പോണ് ഉം വേറൊന്നുല്ല കാര്യായിട്ട്
എന്നാ പഠിച്ചേ
ഞാ പ്ലസ് ടു
അയെനെ ഡിഗ്രി ക്കൊന്നു
ഡിഗ്രിക്ക് പോയില്ല അപ്പത്ത് കല്യാണം കഴിഞ്ഞ ങ്ങനെ പിന്നെ അയ്മക്ക് നോക്കില്ല
ഇപ്പ എത്ര പത്തൊമ്പതാമത്തെ വയസ്സില് കല്ല്യാണം കഴിഞ്ഞോ
പതിനെഴാമത്തെ വയസ്സ് കഴിഞ്ഞ്ണ്
പതിനേഴ് ലോ
ആ
അ ഇപ്പ പ്പ പ്രായണ്ട് ഇരുത്തഞ്ജ് അല്ല മുപ്പത് മുപ്പത്തിരണ്ട്
ആഹ് മുപ്പത്കഴിഞ് ആഹ് അന്നൊക്കെ അങ്ങനെയി ഉം അന്ന് അങ്ങനെനോ ആ കാലത്ത്റെ
പെണ്ട ഇപ്പൊ വേണ്ടായിരുന്നുന്ന് തോന്നു
ആഹ് ഇപ്പ അങ്ങനെ പഠിക്കാനേ തോന്നണ്ട്
ഞാൻ ഇരുപത്തിഞ്ചായിട്ട്ണ്ട അവക്ക് ഇരുപത്തി നാലുവാ
ആഹ് അയ്ശരി ഉം ഇപ്പ പിന്നെ എല്ലാരും ആ നിനക്ക്ന്താ ജോലി?
എനിക്ക്ത്രം ബിസിനസും കാര്യങ്ങളുംണ്ട് എം ബി എ പഠിക്കുന്നുണ്ട്
ആഹ്
ചെറിയൊരു ജോലിയുണ്ട്
ആഹ് അയ്ശരി
പോണോ
വൈഫോ?
വൈഫ് അവിടൊരു ജി എസ്‌ ടി ഓഫിസി ഈസ് പ്രശ്നൊക്കെയാ
അയ്ശരി
ചെയ ഉം ടൈം ഒന്നും ഇല്ല രജിസ്ട്രേഷൻ അങ്ങ് തീർക്കാന്ന് തേ ഉള്ളൂ
ആ അയ്ശരി
എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ത്തിലായിരുന്നോ
ആ നോക്കാം അങ്ങനെ ഇപ്പഴാണ് മക്കളൊക്കെ ഒന്ന് വലുതായെ അപ്പങ്ങനെ തോന്നണ്ട് ഇതുവരെ പിന്നെ ചെറിയ മക്കളും
ഇപ്പ ഡിജിറ്റൽ മാർക്കറ്റിംഗോ അങ്ങനെ എന്തേലും നോക്കിട്ടെ
ആ അതെ ഉം
ഒരു ആറ് മാസത്തെ കോഴ്സ് ഒന്നും പഠിക്ക
ആ അങ്ങനെയൊക്കെ നോക്കണംന്നുണ്ട്
വെറുപ്പില്ല
ആഹ് ഉം ഉം ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയോ
കഴിക്കും
ആ
ആ ഇപ്പംടൗണ് വരാണ് ഇവിടെയാണ്ടോരു ഓഫീ അൗടിയാണിപ്പൊ
അത് ശരി
വിളിച്ചിട്ട് ഒക്കെ ഫുഡ് എവിടെന്നെലും കഴിക്കും വീട്ടീന്ന് ചെലപഴുക്കായി പോവും പിന്നെ അതും പൊടിഞ്ഞോണ്ടിങ്ങനെ കൊണ്ടുനടക്കണം
ആഅമ്മയച്ഛനൊക്കല്ലേ
ഉണ്ടല്ലോ ഉണ്ട് അവരെല്ലാം
ആ ശരി ആ അയ്ശരി
പറയമ്മേ മലീനം
ആ
അങ്ങനെ ങ്ങനെ എന്തായും അ ഞാനും വൈഫും എല്ലാം ഇന്നലെ പറമ്പി ആായിരിക്കും
ആ
എനിക്ക് ഓഫീസിൽ വരണോണ്ടും അവക്ക് ജോലിക്ക് ഒരു ദിവസം അവക്ക് മാറിക്കാൻ പറ്റില്ല
ആ അയ്ശരി
വേറെ വേറെന്താണ് ഉച്ചക്ക് തെക്കുള്ള കുക്കിങ്ങോക്കെ കഴിഞ്ഞോ
ആ ഉച്ചക്ക് പിന്നെ ആ അങ്ങനെ ഉണ്ടാക്കിയൊണ്ട്ക്കാണ് അയിന്റെ ഇടയിലാണ്
എങ്ങനെയാണ്ഉച്ചയ്ക്ക്തെക്ക്‌ സ്പെഷ്യല് ഹസ്ബൻഡ് വരോ അതോ
സ്പെഷ്യൽ ഇല്ല ആരും ഇല്ല ഞാൻ മാത്രേ മക്കള് സ്കൂളിൽ പോയി അവര് ഇനി വൈകുന്നേരം വെരൂള്ളു ഉച്ചക്ക് എനിക്ക് മാത്രം മതി അപ്പംആരും ഇല്ല അപ്പം പിന്നെ നമ്മൾ വല്ലാതെ ഉണ്ടാക്കലില്ല വൈകുന്നേരം വരുമ്പോഴേത്തെ അല്ല ഭക്ഷണം അവിടെ ഉണ്ടാകും അവിടെ ഇണ്ടാവും
പിള്ളാർക്കും കൊണ്ട് പോണ്ട
പിള്ളാർക്ക് സ്കൂളിൽ ഇണ്ട് സാധാ ഗവണ്മെന്റ് സ്കൂൾ ആണ് ഭക്ഷണം ഒക്കെ അവിടുന്ന് കിട്ടും മാണ്ട ഉം
മത്തി
പ്പൊ പിന്നെ വെല്ലാതെങ്ങനെ ഇണ്ടാക്കലില്ല ഉച്ചക്ക് നമ്മൾ ഒറ്റക്കാവുമ്പോ പിന്നെ
എന്തെങ്കിലൊക്കെ മതിയല്ലോ
മ് മ്
വീട്ടിൽ വേറെ എന്തെങ്കിലും ഫുഡ് ശെകലം മതി പക്ഷെ നല്ല ടേസ്റ്റ് ഫുഡ്‌ വേണം
ഫുഡോക്കെ ‌ ആരാ അമ്മ ഇണ്ടാക്കല്
ആ ഞങ്ങളെന്നെയാ ഞാനും ഹെല്പ് ചെയ്യും ഇപ്പോ വൈഫ്‌ ഉള്ളത് കൊണ്ട് വൈഫും ചെയ്യുന്നുണ്ട്
ആ എല്ലാരുടേം ഇണ്ടാക്കണേ
ആ ഹെല്പ്പെയ്യും
ഏ
കോളൊന്നും റെക്കോർഡ് ചെയ്യണ്ടാ
ആ
ആ
നമ്മക്ക് ചെയ്യാൻ വേണ്ടി ഗ്യാപ് തരില്ല
അതുശെരി
മറ്റേ സ്വന്തം വീട്ടിൽ ആരൊക്കെ ഇണ്ട്
സ്വന്തം വീട്ടിൽ എല്ലാരും ഇണ്ട് ഉമ്മണ്ട് ഉപ്പണ്ട് പിന്നെ അനിയന് ജേഷ്ട്ട എല്ലാരും ണ്ട് വെല്യ കുടുംബ
എത്ര സഹോദരങ്ങൾ ഉണ്ട്
ഏഴ് ആള് ഇണ്ട് മൊത്തം
എളേ ആളാണോ
ഞാന് നാലാമത്താണ്.
ആഹാ.. !
എല്ലാരും ഉണ്ട്, മക്കള് നല്ല ഹാപ്പി ആയിട്ട് പോണ്.
അവരു അടുത്ത് ഒക്കെ എടക്ക് പോക്കൊക്കെ ഉണ്ടോ?
ഏയ... ശരി എല്ലായിടത്തക്കും പോവാണ്ട് ഇപ്പോ ഈ- പെരുന്നാാക്കൊക്കെ പോയി എല്ലാ വീട്ടക്ക്.
എല്ലാവരും ഓരോടുത്ത് കൂടോ അതോ ഓരോ പ്രാവശ്യം ഓരോടുത്ത് പോകോ?
എല്ലാ.. എല്ലാരും ആഹാ ഇടക്കിടക്കും പോവും സ്കൂള്- ഇില്ലാഞ്ഞാലൊക്കെ എല്ലാ- വീട്ടേക്കും പോവും.
അത്യവശ്യം വല്ല്യ ഫാമിലി ആകുമ്പോകൊഴപ്പല്ല.
ആഹാ നല്ല രസാണ്. ഉം.. ! മക്കൾക്കെ അങ്ങോട്ടം ഇങ്ങോട്ടല്ലേ? എൻജോയ് ചെയ്യാം.
എന്റെക്കെ ഫാമിലി എന്റെ- അമ്മയുടെ ഫാമിലി അവര് എട്ടു പേരാണ്. എന്തതിലൊക്കെ ഒരു.
ആഹാ എടുക്ക് ഫാമിലി ട്രിപ്പ് ഒക്കെ- ഫാമിലി ട്രിപ്പ് പോയിപ്പോ ഇത്, ഇത് കഴിഞ്ഞാല്. എല്ലാരോടി എന്നാ- അവിത്ത കക്കാടംപോയ അവിടെ, അങ്ങോട്ട് പോയി ഉം.
എനക്ക്ന്നങ്ങന ഫാമിലി ട്രിപ്പ് ഒന്നും- അങ്ങനെ നടക്കാറില്ല.
ആഹ് ഞങ്ങളാത് കാര്യായിട്ട് അങ്ങനേണ് പോവല്.
അണ ഇപ്പോ ഒരു നാല്പത് പേരുണ്ടെങ്കിൽ അയിന്റെ അത്ത് ഒരു പതിനഞ്ചു പേരെങ്കിലും മിസ്സ്‌ ചെയും.
ആഹാ ശരി ഉം.. !
ഇതും തന്നെ വെളിയിലും, ജോലിയിലും വല്ല പിള്ളേര തന്നെ വെളിയിലാ. പകുതി കുടുംബക്കാരും വെളിയിലും. ഒരു ടീം വരുമ്പ അടു- കാണത്തില്ല.
ആഹാ അങ്ങനായിരിക്കുലേ.
ആ എല്ലാരെ ഒന്നിച്ച് ണ്ട കാലൊക്കെ മറന്നു ആ ഇതേ ടൈം ആയിട്ടുണ്ടേ
ആ അശെരി അയ്ക്കോട്ടെ ന്നാ ശെരി
ഓക്കെ അപ്പൊ ഞാൻ കൊറച്ച് കഴിഞ്ഞ് വിളിക്കാവേ ഞാൻ പോവാ